ഹലോ.
കേൾക്കാമോ?
ആ കേക്കാം ആ എന്തണ്ട് സുഖാണോ?
ആ സുഹം തന്നെ ടി വി കാണുന്നിരുന്ന്.
ആണോ ഹ ആ മ് പിന്നെ ഫുഡ് കഴി കഴിഞ്ഞോ?
ആഹ് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിഞ്ഞു നാല്മണിക്കത്തെ കാപ്പി കഴിഞ്ഞു ഇനി വൈകിട്ടത്തെ ഫുഡ്. ഇത് ചോറാണ് ആ ചോറ് ഉള്ളിത്തീയിലും പിന്നെ ആ ന്താ ലോകി തോരനും പിന്നെ മോരുണ്ട് അച്ചാറുണ്ട്. അവിടെയോ?
ഇവിടെ സാമ്പാറും എഴുക്കുവറ്റയും മൊട്ടയും. മീൻ ഇന്നൊന്നും കിട്ടിയൊന്നില്ല അപ്പം
ആ ആ മുട്ട ഇതായി ഞങ്ങള് ഹാ ഞാന് പിന്നാണെങ്കില് വെജിറ്റേറിയൻ ആണ്. നോൺവെജ് അങ്ങനെ ഉപയോഗിക്കാറില്ല മ്.
ആ ഇവിടെ അങ്ങനൊന്നുല്ല ഇവിടെ മീൻ കി ട്ടിലെങ്കിലേള്ളൂ മ്മള് വേം അങ്ങനെ നോക്കുന്നത്. മ് മ് ഒന്നെങ്കിന്റെ വീട്ടന്നരോ അല്ലെ ചേട്ടന്റെ വീട്ട് അപ്പൊന്റെ അച്ഛൻ പൂട്ടിപോന്നേ അപ്പമ്മക്കങ്ങനെ മീൻ കിട്ടും മ് അച്ഛൻ പ്പ പൂട്ടി പോവാത്തോണ്ട്
ആ
ഇന്നൊ നാളെ ചെല്പ്പോ പോവും ഞൻക്ക് അത് കഴിയുമ്പോ മീൻ കിട്ടും
ആ
ഉം പിന്നെന്താ എങ്ങനെക്കെ സുഖമയിട്ടൊക്കെ പോണ് വെക്കേഷൻൊക്കെ എങ്ങനെണ്ടായിർന്
ആ വെക്കേഷനൊന്നും കൊഴപ്പില്ലായിരുന്നു ഇങ്ങനെ ആ അടിച്ച് പൊളിച്ച് ഏ തുണി അതെ തുക്കത്തിൽ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഉം സ്കൂളിലെ യൂണിഫോം പിള്ളാർക്കൊക്കെ സ്കൂളൊക്കെ തോറ്ക്കുവല്ലോ പ്പ കൊറ്ച്ച് അവർക്കെടുത്തപ്പോ എനിക്കുംടുത്തു ആ അതെ വെല ക്കുറവുണ്ടായി അ തുണിക്ക് ഒത്തിരി സ്കൂളിൽ ബുക്കോക്കെ പത്തണ്ണം എടുത്താ പത്തണ്ണം ഫ്രീ
ആ ഇനിയിപ്പോ അങ്ങോട്ട് കടകളിലൊക്കെ ഇതിന്റെ ഓഫറായിരിക്കും ബാഗ് കോ
ഒരുപാടുണ്ട് പ്പൊ ഒത്തിരി ഓഫറുണ്ടായിരുന്നു
ത്തിരിയുണ്ട് ഓഫർ ഇനി അങ്ങനെ വരു ഓഫറൊക്കെ വരും ആ ഇനിയിപ്പ ഇത് കഴിയുമ്പോ അടുത്ത ഓണം വരൊല്ലോ അപ്പ പിന്നെ അതിന്റെ ഓഫർ തുണിക്കൊക്കെ അങ്ങനെ ഓഫറ് കിട്ടും ഹേ തുണിയുടെയും ഇലക്ട്രോണിക് സാധനങ്ങളുടെക്കെ ഓ വരും ഉ അവിടെങ്ങനെ ഓണം ആഘോഷിക്കാറുണ്ടോ
ആ ഓണം ആഘോഷിക്കാറുണ്ട് എൻറെ വീട്ടിലായിരിക്കും പോകുന്നത് ഓണം ആഘോഷിക്കാനായിട്ട് ഞ ങ്ങെളെ കുട്ടികളും എല്ലാരും കാണും ഉ പിന്നെ അത് കഴിഞ് ആദ്യം ഹസ്ബൻഡിന്റെ വീട്ടിപോയിട്ട് എന്തേലോക്കെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകും എന്റെ വീട്ടിലോട്ട് പോകും
ആന്നല്ലേ ആ ആ ഞങ്ങും അങ്ങനെയാ ആ
അമ്മ ഉുള്ള കറികളും ഒക്കെ ഉണ്ടാക്കിക്കോളും ഞാനിവിടെ ഞാനും എന്റെ ഹസ്ബൻറും മാത്രാണ് വിടെ അപ്പം ഞാൻ അത്രയ്ക്ക് വലിയ സാനങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല കൂടിവെന്നാ സാമ്പാർ മെഴുക്കൊട്ടി അച്ചാറ് പിന്നെ പപ്പടം ആ പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി അങ്ങനൊക്കെ എന്തേലും
ആണല്ലേ
വീട്ടില് അമ്മ പായസം കാര്യങ്ങളൊക്കെ അമ്മ വെച്ചോളും എനിക്ക് അതൊന്നും വെക്കാൻ അറിയാത്തോണ്ടുള്ള ഇതന്നെ
ആണല്ലേ ആ ഇവിടെ ഞാനും അത്ര പാചകക്കാര്യോന്നല്ല എന്നാലും ഇപ്പ നമ്മള് സെപ്പറേറ്റ് ആയത് കൊണ്ട് അത്യാവശ്യം ചെയ്തല്ലേ പറ്റത്തോള്ളൂ ചെയ്ത് പഠിക്കണല്ലോ ഇപ്പ കൊറെക്കെ അറിയാം ന്തായാലും വല്ല്യ വല്ല്യ ഫുഡോന്നും ഈ ഇറച്ചക്കറി അത്ര വല്ല്യേതൊന്നും അല്ലേ അ എനിക്ക് അഒന്നും അറിയത്തില്ല പിന്നെ ഈ പായസൊക്കെ അത് നമ്മുടെ ഈ കൂട്ട് തന്നെ കടയിന്ന് കിട്ടും അപ്പ നമ്മളത് പാലോഴി ചൂടാക്കി എട്ത്ത അത് അങ്ങനെ അല്ലാതെ പായസം വെക്കാനറി
നമ്മള് പഴയും കസപ്പല്ല ഭാര്യേം ഭർത്താവും കൂടി ഇരുന്ന് കഴിക്കുന്നതിനേ ൾസുഖം എല്ലാരും കൂടെ ചേർന്ന് ന്ന് പിള്ളാരെ എല്ലാരും കാണോല്ലോ
ആ അതാണ് ചേർന്ന് കഴിക്കുംബയാണ് ആ ഇവിടെ ഞങ്ങളും അങ്ങനെങ്ങള് ഉത്രാടത്തിന്റെ തലേന്ന് ചേട്ടന്റെ വീട്ടി പോവും അവിടന്ന് സദ്യം കഴി പിറ്റേ ദിവസം തിരുവോണത്തിനന്ന് സദ്യം കഴിച്ചിട്ട് എന്റെ വീട്ടിൽ പോം അവടെ അവട്ന്ന് പിന്നെ പിറ്റേ ദിവസം അവട്ത്തെ പരിപാടി എല്ലാം കഴിഞ് ഞ ഇവിടെ വരും ഞങ്ങളടെ വീട്ടിൽ അപ്പ ചേട്ടന്റെ വീട്ടിന്ന് ഞങ്ങളടെ വീട്ടീന്ന് ഏല്ലാവരും കൂടി ഇവിടെ കൂടും അതോടെ അങ്ങനെ തീരും
കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിനൊന്നും ആള് ല്ലായിരുന്നു ആള് പൂജയാണ് പൂജക്ക് പോകുന്ന ആളായത് കൊണ്ട് അങ്ങനെ അങ്ങ് പോവായിരുന്നു ഒറ്റക്കെഒള്ളായിരുന്നു ഞാന് ഇനി വർഷം ഇനിയിപ്പ എന്താന്ന അറിയത്തില്ല ആ സമയത്തൊക്കെ ഈ പരിപാടികൾ കാണാം എടുന്നള്ളത്തെ എടുക്കുന്നുണ്ട് ആള് ജീവിതം എടുക്കുന്നുണ്ട് അപ്പ അപ്പൊ അതിന് പോകും ആ സമയത്തി ആ സീസൺ സമയമായി ഇവർക്ക് ഈ നവംബർ മുതൽ അങ്ങോട്ട് സീസൺ സമയം ആറു മാസത്തേക്കിന് അപ്പം മേടക്ക് അമ്പലത്തിൽ പൂജ ഉണ്ടെങ്കിലും പൂജിക്കുമ്പോ എതിരുമ്പോ ഇത് രണ്ടും കൂടൊണ് ഇപ്പം ശ പോണ ആള്െ അപ്പൊ അങ്ങനെ അങ് പോഉ ആ വിഷുനും ഇല്ലായിരുന്നു വിടെ
ആന്നോ ഹഹ് ആഹ്
ല്ലായ്‌രു ന്നോ വിഷു ഞാൻ അങ്ങനെ ആഘോഷിച്ചില്ല ആ ഞാൻ മാത്രല്ലേ ഉള്ളായിരുന്നു ഹ അതുകൊണ്ട് ഇല്ല ഇല്ല ഇല്ല ഇല്ല എ വെളുപ്പിനെ പോകും നാലുമണി ക് കെ അഉമ്പോ പോകും അപ്പം കൊണ്ടുവന്ന് എന്നെ കണി കാണിച്ചു പൈസായി തന്നിട്ട് ആള് പോയി പിന്നെ ഇപ്പം വിഷുന്ന് ഒരുങ്ങാനായിട്ട് ഞാൻ തന്നെ ഉള്ളത് ഒന്നും കഴിക്കാൻ ക്യോ ഒരു മടി അപ്പൊ കൊണ്ട് ഞാനങ്ങെനെ വൽതായിട്ടൊന്നും വച്
ഉം നമ്മൾ ഒറ്റക്കെ ഉള്ളെങ്കി ഇപ്പ നമ്മള ഒന്നും ചെയ്യത്തില്ലല്ലോ അതിപ്പ ഇവിടാ ഞാൻ ആ് ഇവിടെ ഞാനാണെേലും അങ്ങനെന്നെ രാവിലെ ചേട്ടൻ വർക്ക് ക്ന് പോഅ മോനാണെങ്കിബാല വടി പോകേ അപ്പൊ അയാള് രാവിലെ പത്ത മണ പോയി കഴിഞ്ഞ പിന്നെ ഉച്ചയ്ക്കത്തൊക്കെ ഞാാന് ആപ്പാ ദിവസങ്ങള് ഞങ്ങള് വൈകുന്നരത്തെ ഫുഡ് മാത്രേ നോക്കത്തുള്ളൂഞാൻ ഉച്ചക്കതൊക്കെ എനിക്ക് വേണ്ടിന്നുംങ്ങനെ ചെയ്യാറില്ല വൈകിട്ട് എന്തേലും നോക്കാം അങ്ങനെ ഉ ചില ദിവസങ്ങളിൽ ഉച്ചക്ക് ഫുഡ്ക്കെ ണ്ടാ അതുപോലെ ഓണത്തി ഞങ്ങളിവിടെ പ്രത്യേകിച്ചൊന്നുല്ല അത്പ്പ എല്ലാരും കൂടെ കൂടുമ്പോ
ആഹ്
അവര് അമ്മയും ഒക്കെ ഉണ്ടാക്ക എന്റെ അമ്മ ഫുഡ ഒക്കെ ഉണ്ടാക്കും അപ്പം അമ്മ ചെയ്തോളൂ ഉം അമ്മ വന്നിട്ട് ഫുഡൊക്കെ ഇണ്ടാക്കും എനിക്ക അതുപോലെ ഒന്നും ഉണ്ടാക്കാൻ അറിയൊന്നുല്ല ചസ്റ്റ് ആ എനിക്ക്ത്പൊലെൻ ചെയ്യനൊന്ന്അറിയത്തി പക്ഷെ അ നിയത്തിക് അത്യാവശ്യം അടുക്കള കറിയുന്നെല്ലാം ചെയ്യുന്ന ആളാ
ആഹ് ആ ഞാനും ഇതുപോലെ എനിക്ക ഫുഡ് പണി ച്ട്ട് ബുദ്ധിമുട്ടാണ് കറിക്കൊന്നും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ ഉണ്ടാക്കി വെക്കും അത്രേ ഉള്ളൂ ഫുഡ ആണോ ആ ഫുഡ് അത്ര അങ്ങനെ മീനും തൊക്കെ അറിവെച്ചാലൊ ന്നും ആദ്യം ഒന്നും ഈ കല്യാണം കഴിച്ചിണ്ടോന്ന സമയത്തൊന്നും എനിക്ക് മീനൊന്നും കറി വെക്കാനൊന്നും അറിയല്ലായിരുന്നു തെള് ഓ വെച്ച് പഠിപ്പിച്ചു അങ്ങനെ ഇപ്പൊ ആ ഒരു ഇതിൽ പോകുന്നത ഞാന് സാമ്പാറും ഒക്കെ നല്ലതായിട്ട് എന്നാ ചില സമയത്ത് അവിയൽ വെച്ചാൽ കൊള്ള ചില സമയത്ത് കൊള്ളത്തില്ല ചില സമയത്ത് തോരം വെച്ചാ പോലും കൊള്ളത്തില്ല
അതെ ചില സമയത്ത് നമ്മക്ക് ലക്കിന് ലക്കിനാ ചില ദിവസങ്ങളില് അപ്പൊ അപ്പമ്മ ആ ക്കാര് കൂടുന്നടടുത്ത് നമ്മള് ഫു്ണ്ടാക്കിയ ശരിയാവ
അവത്തില്ല ഇല്ലല്ല പിന്നെ എന്താ വേറെ എന്തേലു ഒക്കെ ആ ഞാൻ അച്ചാറും അങ്ങനെയുള്ളൊക്കെ ഇടും ചമ്മന്തിപ്പൊടി അങ്ങനെ
ആഹ് അതെ ഞാൻ ചെയ്യ അച്ചാറും ഒക്കെ പിന്നെ ഇവിടെ മീൻകറിയൊക്കെ ഞാനും വെക്ണ്ട് പക്ഷേ എന്തെലും മിസ്റ്റേക്ക്കൊക്കെ വരും
ആഹ് ചപ്പാത്തി ഉണ്ടാക്യാൽ ഒട്ടും കൊള്ളതില്ല
ഞാാന ഇതുവരെ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിട്ടില്ല കാര്യം നമ്മള് അല്ലാതെ കടന്ന്ന്നെ അഥവാ വേണെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കഅല്ലതെ ആ അങ്ങനെ
ഇതിപ്പം ആ എന്റെ ഹസ്ബൻഡ കൂടെ കൂടും ആളാണ് പത്തി ഉണ്ടാക്കണത് ഞാൻ എണ്ണ തേച്ച കൊടുക്കത്തത് മാത്രമേ ഉള്ളൂ കുഴച്ചു കൊടുക്കൂ പിന്നെ പിന്നെ എന്തേലും കറിണ്ടെ ഞാൻ വെക്കും
കൂടും ആളെന്തിനായാലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കില് നമ്മുടെ കൂടെ കൂടും.
ഹെല്പ് ചെയ്യൽ അല്ലെ. ഇവിടെ ചേട്ടനും കൂടും പക്ഷെ ആള് ബിൽഡിങ്ങിന്റെ പണിയ രാവിലെ പോയാല വെയിലും കൊഴെങ്ങി ഇപ്പത്തന്നെ താ മഴയായതുകൊണ്ട് അവർക്ക് പണിയാൻ പറ്റിയില്ല അപ്പ രാത്രിയിലിത്തെ ചെയ്തിട്ട് ഇപ്പ ഇതുവരെ വന്നില്ല ആള്. മോനാണെങ്കി ട്യൂഷന് പോയി അവിടെ ഇരിക്ക ട്യൂഷൻ വിട്ടില് ആള് വിളിച്ചോണ്ടാ വരുന്നതേ ഞാൻ കൊണ്ടാക്കും പുള്ളിക്കാരൻ വിളിച്ചൊണ്ടവാ വരുന്നത് അപ്പം അപ്പൊ എന്റെട്ത്ത് പറഞ്ഞ് വിളിചൊ ണ്ട് വേണ്ട ഞാൻ വിളിച്ചോണ്ട് വന്നോളാം നേരത്തെ വര്ന്ന് പറഞ്ഞ് പക്ഷെ ഇ വിളിച്ചിട്ട് പറഞ്ഞു താമസിക്കൊന്ന് ആ അപ്പ അത് ന നമ്മള് അങ്ങനെ പുള്ളിക്കാരനെ ഉണ്ടെങ്കിൽ എന്തെലൊക്കെ ചെയ്യും മ് അല്ലേ ഞാനും ജോലിക്ക് പോയി പോയിട്ടക്കെ വര്ണെങ്കില് ഞാങ്ങനെ ചെയ്യ്പ്പി നമ്മളക്കാണെങ്കിൽ രാവിലെപണി നിർത്തിട്ടിയിരിക്കും. അപ്പൊ അവരപ്പോഴു കടെന്ന് കഷ്ടപ്പെട് ഹ്
ആ
ഉം അപ്പ അത് ചെയ്യിപ്പിക്ക്ണ് ശെ രിയല്ലല്ലോ അപ്പൊ അത് കാരണം അങ്ങനെയൊന്നും ഇല്ല.
പിന്നെ ടി വി ഒക്കെ കാണോ?
ആ ഞാൻ ടി വി ഒക്കെ കാണും അത്യാവശ്യം ടിവിയും സിനിമയൊ ക്കെ കാണുന്ന ആളാ പിന്നെ ഫോണും ഉണ്ടെങ്കി ഫോണും കുത്തിയാ ആങ്ങിയിരുന്നോളും ഹ് മ് ഉം വേറെ പണി ആ ചിലതൊക്കെ അങ്ങനെ സ്ഥിരമല്ല എന്നാലും കാണും. അപ്പൊ ഈ ടി വി, ഫോണിലൊക്കെ പ്രൊമോ ഒക്കെ കാണത്തില്ലേ അപ്പൊ ഇന്ട്രെസ്റ്റ് തോന്നിയാൽ അതിര്ന്ന് പ്രൊമോ കാണും. അപ്പൊ പിന്നെ പിന്നെ അത് കാണുവാണെങ്കിൽ അപ്പൊ നമ്മള് വെക്കുന്ന സമയത്ത് ആത് സീരിയലാണെന്ന്ണ്ടെങ്കിൽ ഇരുന്നു കാണും അത്രേ
കാണും ആ ആ ഒറ്റക്ക് ഉള്ള കൊണ്ട് നമുക്ക് ഭയങ്കര ബോറടിയാണ് ഞാന് ഇവിടെ ഒറ്റക്ക ഉള്ളത് കൊണ്ടേ ആ
ഒന്ന് കണ്ട് ഒന്ന് കണ്ട് കണ്ട് കണ്ട് പോയ സിനിമേ ഇതാവുമ്പോ ഏ അ നമുക്ക് കാണാൻ ഇ ഇത് തോന്നിക്ക്ന്നേ അട്ത്ത ഭാഗം ഒരു ഇൻട്രസ്റ്റിങ്ങേ ഇത് കഴിയുമ്പോ എന്ത്‌ വാണന്നുള്ളതാ അങ്ങനെയാണ് ഉം
പിന്നെ പൊറത്തൊക്കെ പോയി വിങ്ങനെ സിനിമയെക്കെ കാണാൻ പോവോ രണ്ടുപേരും കൂടെ
ഹാ ഇവിടെ ഇ ഞങ്ങള് പോവായിരുന്നു ഇപ്പ ഞങ്ങള് പോവത്തില്ല കൊറേ ആയി കാര്യം മോ ഒനങ്ങനെ അയാള് സിനിമൊക്കെ കാണാൻ എനിക്ക് ഇഷ്ട്ടാ പക്ഷെ അങ്ങനെ കൊണ്ടവൂലങ്ങളെ അയാള് ചെലപ്പോ ഒത്ത് ആഹ് ഒത്തിരി നേരോന്നും അങ്ങനെ ഇരിക്ക്ന്നാളല്ല അയാക്ക് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമു നാല് നാലര വയസ്സേ ആയൊള്ളൂ ന്നപ്പം ഞാ അങ്ങനെ പോയ്ട്ടില്ല ഇപ്പയാള് ഇച്ച് ര്യോക്കെ ആയിക്കഴിഞ്ഞിട്ട് ഞങ്ങള് തനിയെയങ്ങ് പൊയ്ക്കോളചാരിച്ച് പോയിട്ട്ണ്ട് ഇതിന് മുന്നേ പോയിട്ട്ണ്ട് ഇയാള് ചെറ്തായി അപ്പാ ആ വീട്ടില് അമ്മയെ ഏല്പ്പിച്ചിട്ടൊക്കെ ഞങ്ങള് സിനിമാണാൻ പോയിട്ടുണ്ടായിരുന്നു ഉം അല്ലെന്നുണ്ടെങ്കി പുത്യാ സിനിമയൊക്കെ നമ്മള് ഫോണ് തന്നെ ഇരുന്ന് ടെലിഗ്രാമിലോ അല്ലെങ്കി അങ്ങനെയൊക്കെ ആപ്പൊക്കെണ്ടല്ലോ അപ്പങ്ങനെ ഇര്ന്ന് കാണും
ആഹ് ആഹ് ആഹ്
അല്ലാ അങ്ങനെ ആ സിനിമ ഞാ അല്ലാതെ പൊറത്തൊക്ക് നമ്മള് ഈ ഉത്സവങ്ങൾക്കൊക്കെ പോകും ഇതുപോലെ ഓണത്തിന് ഇനിയിപ്പൊ അട്ത്തത് ഇരുപത്തെട്ടോണം വരുന്ന് നമ്മുടെ ഈ ഓണം കഴിയുമ്പോ അട്ത്ത ഇരുവത്തെട്ടോണം അപ്പൊ ഞങ്ങക്ക് ഇവടെ ഉത്സവം അത് ഉണ്ട് എല്ലാരും ആഘോഷിക്കുന്ന ഉത്സവാ ഇരുപത്തെട്ടാം ഓണം. നമ്മള് അത് ഏ ഉം
അപ്പൊ എല്ലാരും കൂടെ അവടെ ഓ കുടുംബത്ത് ഒത്തുചേരും അല്ലേ
ഇല്ലാ നമ്മള് അങ്ങനെ ആഘോഷിക്കത്തില്ല ഞങ്ങള് കാണാൻ പോവും ഉം പിന്നെ ചേട്ടന്റെ കസിന്റെ വീട് നമ്മുടെ ഈ ഭാഗത്ത് തന്നെ ഓച്ചിറ ഭാഗത്ത് അപ്പം പുള്ളിക്കാര്ത്തി അവര് കഴിഞ്ഞ വർഷൊക്കെ അവര് നമ്മള് കൂടി ഓണംഘോഷിക്കാനായിട്ട് ഈ ഇരുപത്തെട്ട് ണകത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി കസിൻസ് എല്ലാന്ന് കൂടെ കുറച്ചു പേരെ ഉം അങ്ങനെ നമ്മളല്ലാതെ ആഹ് ഇരുപത്തെട്ടു ണ് ഞങ്ങള് ഇവിടെ അങ്ങനെ മറ്റേ ആൾക്കാരെ കൂട്ടി അങ്ങനെ ആഘോഷിക്കരുത് നമ്മള് കാണാൻ പോവുംച്ച് നമ്മള പരിപാടി കാണാൻ പോകും
പരിപാടി നന്നാക്കും
പിന്നെ നമ്മുടെ ഇവിടെ ക്കൗ പിന്നെ കാളയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഈ കാളകെട്ട് ഈ ഇരുപത്തി അറ്ണൂറ്കൊ. റേ ദിവസം മുന്നേ അടെടെ പരിപാടൊക്കെ കാളകൂട്ടില് പരിപാടൊക്കെ ഉണ്ട്അപ്പ അകതൊക്കെ കാണാനും സദ്യയേ അന്നദാനമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കഞ്ഞി സതൈക്കാം അങ്ങനെയൊക്കെ പോകും ഉം ഉം നക്ക് പിന്നെ ഈ ഓണ ഉം ഓണ ഇത്തിരി പിന്നെ അത് പൂക്കളക്കെ ഇടോ
ആഹ് കൊറച്ചൊക്കെ അങ്ങനെങ്ങെ ഇടത്തൊന്നുഇല്ല. പണ്ടൊക്കെ ഇടുവാര്ന്നു. ഇപ്പൊ അങ്ങനെ ന്നുള്ള പരിപാടി ഒന്നുംല്ല. ഓണത്തിന് ഞാന് ഇവടെ തീരുന്ന ഒന്നി സിനിമ ക ണ്ടിരിക്കും ഒറ്റയ്ക്കെ ഉള്ളതത് കൊണ്ട് അങ്ങനെയൊക്കെ ഇത് ചെയ്തങ്ങ് പോകും ഞാൻ ആഹ്
ഉം ശെരിയടാ എങ്ക പിന്നെ വിളിക്കാട്ടോ ഉം